ഹലോ ആ ആ കേൾക്കുന്നില്ലേ
ആഹ കേൾക്കണണ്ട് കേൾക്കണ്ടോ ഹലോ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
അ സുഖആണ്
ഭക്ഷണം കഴിച്ച
ആ ഭക്ഷണം കഴിച്ചു നിങ്ങെന്താ കഴിച്ച ഭക്ഷണം കഴിച്ചോ
ഞാൻ ചോസദാ ചോറന്നെ ചോറ്
ഏ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ബാക്കി
ഇല്ല സാമ്പാർവേറെ ഒന്നുമില്ല ഹഹ മീനുണ്ട്ത് വൈകുന്നേരം വെക്കണത്ര
എങ്ങനെ
മീനുണ്ട് വൈകുന്നേരം വെക്കണ ത്രേ പിന്നെ പകല അങ്ങനെ ആരുംണ്ടാവില്ലഅതാണ് ആഹ അപ്പം പിന്നെ വൈകുന്നേരം എന്തെ വെക്കും പകല് അങ്ങനെ വെക്കാറില്ല ആരൂല്ല അ മക്കളെല്ല ആഹ് മക്കള് മൂന്നാള് ആഹ് മൂന്നാള്ണ്ട് മൂന്നാള് പിന്നെ വൈകിട്ടൊര് ആറ് മണിക്കവരും
ആഹ് ഓക്കെ ഹസ്ബൻഡ് പൊർത്ത് ജോലിക്കപോവായിരിക്കും അല്ലേ
നാട്ട്ത്തന്നെ
ആ അ
ഉം ഉം കുട്ട്യാളെല്ല
ആഹ് കുട്ട്യാള് രണ്ടാളും സ്കൂൾ പോയിട്ട്ണ്ട് ചെറിയൊരാളുണ്ട് ഓള് വീട്ടില്ണ്ട്
ഉം
ആ മൂന്ന് മക്കളാണ്
ഉം ഇൻക്കും മൂന്ന് മക്കളാണ്
ഉം മക്കളൊക്കെന്താ പാട് പഠിക്കാനൊക്കെ?
ആഹ് പാടന്നെ പഠിക്കാൻ രണ്ടാം ക്ലാസ്സിലാന്ന്
അ അ
മൂത്താള് ഏ എളയാള് യു കെ ജീലും
അ അപ്പ ചെറ്യേ മക്കളാണ്ലേ ഏ രണ്ട് പേരാണോ? അല്ല ഇന്റതും ആയ വൽ
ട്വൻസാണ് മൂത്താള് രണ്ടാള്. അവര് രണ്ടാം ക്ലാസ് പഠിക്ക്ന്ന്.
ആഹ് ആഹ് ആഹ് യൂ കേജീല് ഓക്കെ. ഇന്റെത് വല്ല്യാള് ആറാം ക്ലാസ് പഠിക്ക്ണ്ടെ.
ഉം
രണ്ടാമെത്താള് മൂന്നാം ക്ലാസ്സില്.
ഇജ
ചെറിയാള് ഇക്ക് രണ്ട് വയസ്സ് രണ്ട്.
രണ്ട് വയസ്സാ. ഇപ്പൊ അംഗവാടി പോവാനായല്ലോല്ലെ
ഇല്ല ല്ല. രാങ്കനവാടി പോവാന് ഇഞ്ഞ്പ്പൊര് വർഷം കൂടിയൊക്കെ കയ്യണം.
അഹ് ആ ഇന്താ ഉച്ചക്ക് കറിയൊക്കാക്ക്യെ?
കറി പച്ചക്കറി കറി വെക്കല്. പൊതുവേ പച്ചക്കറിയാണ് വെ ക്കല് കാര്ണം. മീനോണ്ട് കറി വെച്ചിട്ട്ണ്ടെങ്കില് മക്കള് കു കൂ കായ്ക്കൂല
ഇജാ ഓൽക്ക്ഷ്ടള്ള മീനില്ല. അതെ അത് നല്ലതന്നെ. മീൻ വാങ്ങണ്ടല്ലൊ.
ആഹ് മീന് ഭയ്ങ്കര ബേക്ക്ക്കാണ്. മീനൊക്കെ തിന്നാലേ കാൽസ്യണ്ടാവൊള്ളൂന്നൊ ക്കെ പർഞ്ഞാലും ഇല്ല ഏത് മീനും കയ്ക്കൂല.
ഉം ഇങ്ങകും മീൻ മാണ്ട അപ്പം
ഏഹ് ഞങ്ങള് മീനു പൊരിക്കും.
ഉം അങ്ങന
ആഹ് ആഹ് ആഹ് അങ്ങനെ പക്ഷെ ഇനി കറിയാണ്ട് അധികും പച്ചക്കറി എന്തെങ്കിലൊക്കായിട്ട് കറി വെക്കല്.
ആഹ് ആഹ്
മീന് കറി ആ ചെലപ്പം മീന് പച്ചക്കറി കറി രണ്ടീസം. രണ്ടീസം കറി വെക്കുമ്പള് രണ്ടീസ്ത്തിനാക്കി വെ ക്കും മക്കക്ക് രണ്ടീസം കൊട്ക്കും. അപ്പങ്ങള് മീൻകറിയാക്കും.
അതെ.
അഹ്
ആഹ് ആഹ് നമ്മളെടങ്ങനെ പച്ചക്കറ്യന്നധികും വെക്കെലേ പിന്നെ മീനും വെക്കും. മീൻ കൊറവായിരിക്കും അധികും.
അപ്പം മീന് കിട്ടാനും ഇല്ലല്ലോ. ഇപ്പൊ മീനും. ഇങ്ങളെ ഭാഗത്തൊക്കെ മീന് അങ്ങനെ കിട്ട്ന്ന്ണ്ടോ.
കിട്ട്ന്ന് കൊറവാന്ന്. ഇപ്പ ട്രോളിങ് ആയോകൊണ്ട്
ഉം പല്ല റേയ്റ്റു ഉണ്ടല്ലൊ ഇപ്പ മീനിന് ലേ. ആഹ് നല്ല വെലയാണ്.
ഉം അപ്പൊ അധികം പ ചക്കറിയെന്നേന്ന് ന്നവിടെ
ആ അതന്നെ
അത് അധികം പൊരിക്കും. കറി വെക്കല്ല കൊറവല്ലെ. പച്ചക്കറിയോ പരിപ്പ് കറിയോ വെച്ചിട്ട് അങ്ങനെ പൊരി കലാണ്.
രണ്ടു വിധ ആക്കാള്ളക്കൊ മീൻ ഇണ്ടാവൊല്ലൊ ഇപ്പൊ
ഹേ
കറി കറിയും പൊരിക്കാനും കൂടി രണ്ടു വിതാക്കാള്ള മീനുണ്ട്. ഇപ്പത്തെ
ഏഹ് ഇല്ല ഇല്ല ഇന്ന് പിന്നെ വെച്ചാ പൊടിച്ച മീന കിട്ടിയതാ ഇപ്പോ വൈകുന്നരം വറക്കാന്ന് വിചരിച്ചു
ഓ ഓഹ്
ഉം ഉം
ഞങ്ങളെ വീടിന്റെ ഭാഗത്ത് അങ്ങനെ പോഴ അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടോ
പുഴയില്ല ഇതുണ്ട് വയല്
വയലുണ്ടല്ലോ
തോടും വയല്
ഏഹ് മീനൊക്കെ അങ്ങനെ വെള്ളം കയറന്ന്
ആഹ് വെള്ളംകേ ർമ്മ മീന് കഴിച്ചല് മീന് ചൂട്ട എന്നല്ല പറ ഞ്ഞിട്ട് മീനെല്ലാം ഉണ്ടാവും
എഹ് എഹ്
ആഹ് അ അപ്പുറത്തങ്ങാ നം പിടി ക്കുന്നതാണ് അവര്
ഉം ആ ടൈമിൽ നല്ല മീനൊക്കെ കിട്ടും വോക്കാറല്ലേ
ആഹ് അ വരി ആഹ് ഇവരി എന്റെ ഹസ്ബൻഡ തോന്നുന്നു എനി കഴിച്ച വളർത്തു മീനൊന്നും തി ന്നല്ല പുഴ മത്സ്യത്തി നില കുറവാ
ആഹ് ആഹ്
കടൽ മത്സ്യം അതുപോലെ തിന്നുണ്ട പിന്നെ പൊരിക്ക അങ്ങനെ അങ്ങനെ തോന്നുന്നു
അങ്ങനെ തി ന്നല്ലേക്കാല്ലേ
ഇല്ല ഇല്ലഞാൻ തിന്നഇല്ല അതുന്നാ ഇല്ല
ഏഹ് അത് ന്താ നമുക്ക് ടെസ്റ്റിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവോ
ആഹ് അതെന്തോ ഒരുര് എന്താ പറയാ എന്തോ ഒരു ചൊയ്യ ചൊയ്യൽ അതായ പൊഴേന്റെ എല്ലാം ഒരു
ആഹ് ആഹ് ആഹ്
അതാ അങ്ങത്തെ പുഴമീനിനെല്ലാം ഒന്തും എനക്ക് ഇഷ്ടമല്ല അത് ഇങ്ങത്തത്
ഏഹ് ഏഹ്
ആ ചോയ ഇവര് ഇടന്ന് എന്റെ ഹസ്ബൻ് എല്ലാം കൂട്ടും കൈത്തല് അതെല്ലാം അവരെല്ലാം കൂട്ടലുണ്ട് മീന്
എഹ്
അതെല്ലാം പിന്നെ പണ്ട അങ്ങനെ ഉം പുഴയിലെ മീനും തോട്ടിലെ മീനുംതി ന്നീശി ലായൊ ണ്ട് അതുകൊണ്ടാവില്ല നമ്മള് പിന്നെ അത് തിന്നിട്ടില്ല
നമ്മള് ആഹ് ഹസ്ബൻഡിന്റെ വീട്ടില് വന്നീന്റെ ശേസ വുംലെ കൈക്കല് തുടങ്ങിട്ടുണ്ടാവലൊക്കെ മീന്
എല്ലാ മീന് ആഹ് എല്ലല്ല എല്ലാം തി ന്നലില്ല പുഴമീനേ തിന്നലില്ലേ ഞാ
ഏടെ ഞാനും കഴിച്ചിട്ടില്ല ഇതുവരൊയിട്ട് അത ചോദിച്ച എന്താ പോഴ മീന് എന്തെങ്കിലും വ്യത്യാസംണ്ടോ
ആ പൊഴമീനനക്കെന്തൊ എന്നറിയില്ല അയൊരു ചൊയന്നും ഇഷ്ടാവൂല.
ഏഹ് ഇവിടെ അടുത്തൊന്നും പൊയല്ല കുറച്ച് നല്ല ലോങ്ങുണ്ട് പക്ഷെ അവിടന് നമുക്ക് കിട്ടലില്ല മീന്
നമ്മളങ്ങോട്ടല്ല പുഴ ആ പുഴയില് ഉണ്ട് അങ്ങന ന്റനാട്ടില് എല്ല അങ്ങോട്ടെല്ലാം ഉണ്ട് ഇവിടയും പുഴ ഇടെ ചെറിയ ചെറിയ തോടാണ് ഇവിടെയല്ലോ. ഇവിട പുഴയില്ല അങ്ങോട്ട് പോകണം കുറച് അങ്ങോട്ട് പോകണം.
ഓഹ് ഓഹ്
തോട്ടില് ഇവര് അവന്റെ ഹസ്ബന്ഡധികം കൊണ്ടരും തോട്ടിലെ മീനെല്ലാം ഇന്നിറ്റോർ കറി വെച്ചെല്ലം കൊടുക്കും പിള്ളറും എന്റെ മക്കളും കൂട്ടും. ഞാനേ കൂട്ടാണ്ട്ള്ളൂ പിന്നന്താണ്?
ഇന്റെ മക്കക്കും മീനാണ് പൊതുവേ ഇഷ്ട്ടല്ല ചെറുതിലായിന്നക്കെ പറയാം വാണ്ടാന്ന് പറയാന് ആവാത്ത ടൈമിലൊക്കെ നല്ലം കഴിച്ചു. ചെറിയ കുട്ടിയായിരുന്ന്. ഇപ്പൊ വേണ്ടാന്ന് പറയാൻ തൊടങ്ങീന്റെ ശേഷം പിന്നെ കൈക്കലില്ലാ.
ആഹ് അന്നേരം തിന്നല്ണ്ടാവൂലാല്ലേ
ഇല്ല ഇല്ല ഈ മുട്ട പച്ചക്കറി അതന്നെ. പിന്നെ ചിക്കന് ചിക്കന് ബീഫ് അതൊക്കെ കയിക്കും.
ആഹ് അത് ഞാൻ കഴിക്കല്ണ്ട്. ചിക്കനും ബീഫും തിന്നല്ണ്ട് പക്ഷേ അൻ്റെ മോനും അങ്ങനെ തന്നെയാന്ന് ഇപ്പൊ ഞാൻ തിന്നാത്തോണ്ട് ഓനത് നോക്കിട്ട് അമ്മ തിന്നര്തല്ലോ അതോണ്ട് ഞാനും തിന്ന്ന്നില്ലാന്ന്
ആഹ്.
അതുകൊണ്ട് ഭയങ്കര എടങ്ങേറായി പോയി ഓനാദ്യം തിന്ന്ന്നതാണ് എല്ലോം
ആഹ് ഞാന് ബീഫ് കയിക്കൂലാ പക്ഷെ എന്റെ മക്കള് ബീഫ് കഴിക്കും.
അതെയാ?
ആഹ് മക്കക്ക് ബീഫ് ഭയങ്കര ഇഷ്ട്ടാ.
ഉം എനക്കും ഭയങ്കര ഇഷ്ട്ടാ
ഉം ഞാൻ ചെറുപ്പം മുതലേ കഴിക്കാതായതാണ് അങ്ങനെ പിന്നെ കഴിച്ചിക്കണച്ചിട്ട് നമ്മക്ക് അസുഖം കാര്യ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലാ പക്ഷെ എങ്ങനോ അ നിർത്തി വെച്ചതായിരുന്നു പിന്നെ തൊടങ്ങീട്ടില്ലാ.
ആഹ് വീട്ടിലപ്പ ആരെല്ലാ ഉള്ളത്?
ഏഹ്
വീട്ടിലാരള്ളത്?
വീട്ടില് ഹസ്ബൻഡ്ണ്ട് ഹസ്ബന്റിന്റെ ഉമ്മയും ഉപ്പയുണ്ട്.
ആഹ് ആഹ് ഉം വേറെ ആരൂല്ലാ.
വേറെ ആരൂല്ലാ
ഉം ഒരു മോനേ ഉള്ളൂ.
അല്ല ഒരാളും കൂടി ഇണ്ട് ഒരാളുണ്ട് വീട്ടില് പക്ഷെ ഒരാള് വീടെടുത്ത് പോയിക്കണ് ആഹ് വീടെടുത്ത്
ഉം പെങ്ങമാറൊന്നൂല്ലാ.
ആഹ് പെങ്ങമ്മാര്ണ്ട് മൂന്നാളുണ്ട് കല്യാണം കഴിച്ച്. ഓ ഓരൊക്കെ വീടാണ് ഉം ഓരോ ഭാഗത്താണ് എന്തേലും ലീവും കാര്യാക്കെ ഇണ്ടാകുമ്പോ വെരാന്നല്ലാതെ.
ആഹ് ആഹ്.
ഇപ്പം ലീവുല്ലല്ലോ ഒന്നക്കല്ലേ സ്കൂൾ ഇണ്ടാവും അല്ലെങ്കെ മദ്രസ്സണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടല്ലേ ലേ രണ്ടും കൂടി ഒരുമിച്ച്പ്പ ലീവ് കൊറവല്ലേ.
അതെ അതെ മദ്രസ്സണ്ടാവുമ്പോ ഏടെയും പോവാൻ കഴിയില്ലല്ലോല്ലേ.
ആഹ് വെക്കേഷന് വന്നാലു പെരുന്നാളായാലും ഓണത്തിന്റെ ലീവ് ആയാലും ഇപ്പ ഓണത്തിനാകുമ്പോ സ്കൂളില്ലാ മദ്രസ്സണ്ടാവും
അതെ ഇനി നോ നോമ്പാവണം നോമ്പായ ഇങ്ങക്ക് പിന്നെ ഇണ്ടാവൂലല്ലോ
സ്കൂള്ണ്ടല്ലോ
ഉസ്കൂള്ണ്ട് അല്ല അന്നേര പിന്നെ രണ്ടൂന്നു സ് സരം ലീവെല്ല കിട്ടൂലേ രണ്ടുസം മുന്നസല്ലേ അന്നേരം പോണം.
അത് ഒക്കെ കിട്ടും അതെ പോലെ പെരുന്നാക്ക് ഒരു ദിവസുണ്ടാവും മദ്രസ ലീവ് സ്കൂള് പിന്നെ മദ്രസ ലീവുണ്ടാവും അപ്പൊ സ്കൂള് ഇണ്ടാവും. അങ്ങനെ ഒക്കെയായിട്ട് പോണ്.
അതെ അതെ.
ഇപ്പൊ പൊതുവേ ലീവ് ഏഹ്
ഇങ്ങള വീട് അടുത്തന്നയാ?
ആഹ് വീട് അടുത്തന്നയാ സ സ്വന്തം വീട് അടുത്തന്നേ.
ഉം ഉം.
അപ്പൊ കൊണ്ടന്നാക്കി അങ്ങട്ട് ഇങ്ങട്ടൊക്കെ ആഹ് ആണ്ടുങ്ങട്ടൊക്കെ കൊണ്ടന്നാക്കിയൊക്കെ നിക്കും കൊറച്ചിസം ഒക്കെ.
ഉം രാവിലെ കൊണ്ടന്നാക്കും മദ്രസിലേക്ക്.
ഉം ആഹ് അങ്ങന അടുത്തന്നെയ അ ഓണ്ട്‌ നല്ലന്നെ അടുത്തായോണ്ടല്ലേ.
ആഹ് കൊറച്ചൊരു ദൂരുള്ളൂ.
അതയാ. ഉം ഹസ്ബൻഡ് എന്തെയ്യുന്ന്?
ഹസ്ബൻഡ് ഇവിടെ നാട്ടില് ജോലിയ്യ.
ഇജാ എന്താപണി.
വയറിങ്ങിന്റെ ജോലിയാ.
ആഹ് വയറിങ്ങിൻ്റെ പണിയാ.
ആഹ് വയറിങ്ങിന്റെ ജോലി.
ഉം.
പിന്നെ ഇങ്ങള ഹസ്ബൻഡ് എന്താ ജോലിയ്യണ്?
ആഹ് ബൻ്റ് നാട്ടിത്തന്നെയന്ന് ഹസ്ബൻഡ് ന് കല്ലിന്റെ പണിയാന്ന് പിന്ന ചൊമരെല്ല ചൊമര് വെക്കുന്നെ ആ പണിയാന്ന് ഉം.
വൈകിട്ടാവും വരലല്ലേ ജോലി ഐഞ്ഞ്.
ആഹ് അവര് സന്ധ്യയെല്ലാവു ബെരാൻ ബേണ്ടിറ്റ്.
ആഹ്.
ഏഹ് ആഹ് ആഹ്.
ജോലിക്കെന്തെങ്കിലും പോവുണ്ടോ?
ഇല്ല ഞാനേടും പോക്കില്ല പുള്ളറ് കുട്ട്യള് വൈകു വൈന്നേരം ബെരുമ്പോ ഈട ആരും ഉണ്ടാവുലല്ലോ അപ്പ അമ്മ തൊയിലൊറപ്പിനെല്ലം പോന്നോണ്ട്.
ആഹ് അപ്പൊ വീട്ടിലാ ഉം.
ആരുണ്ടാവൂല അ ഓണ്ട് ഞാൻ ഏടീം പോക്കില്ല.
ഉം എല്ലാരെ അവസ്ഥ അതന്നെ ജോലിക്ക് പോയാല് വീട്ടില് ആരുണ്ടാവില്ലാ.
ഉം അമ്മേ ഉള്ളൂ പിന്നീടെ ഇവരിക്ക്.
ഉം പോവാനൊക്കെ നല്ല താല്പര്യണ്ട് പക്ഷെ പോവാനുള്ളെ
അതെ പോവാൻ താല്പര്യള്ളോര്ക്ക് അങ്ങനെ പോകാനും കയില്ല.
ന്നാ ഓക്കേ എന്നാല് ട്ട.
ആഹ് ശരി എന്നാല് ആഹ് ആഹ് ഓക്കെ ഓക്കെ.